ഇക്കാവോ
ആ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെണ്ട് സുഖണോ
ഓ ഇവിടെ എല്ലാരും സുഖട്ടിരിക്കുന് അവിടെയോ
ആഹ് ഇവിടെയും കൊഴപ്പൊന്ന് ന്നല്ല മഴയൊക്കെ ഉണ്ടോ
മഴ ഇന്ന് മഴയല്ല ഇന്ന് നല്ല വെയിലായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു
ആ ഇവടെ രണ്ട് ഇവടെ രണ്ട് വസ് ട്ട് നല്ല വെയില മഴയൊന്നുഇല്ല മഴക്കോളം ഉണ്ട് എന്നാലും മഴം പെയ്യുന്നില്ല നല്ല വെയിലുണ്ട്
ഉം പക്ഷെ ഇപ്പൊ ഉം ജൂൺ മാസം അല്ലേ സാധാരണ നല്ല മഴ കാണേണ്ട സമയാണ് ഇനിയിപ്പ അങ്ങോട്ട് ഇപ്പ എല്ലാം കാലം തെറ്റിയല്ലേ സംഭവിക്കുന്നത് മഴയും വെയിലും എല്ലാം കാലം തെ ഒക്ക വരുന്നത് അതൊണ്ട് കൊറച്ച ആളോടൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഇനിപ്പോ ഓണാ ആകുമ്പോ അപ്പോഴാരിക്കും പെരുമഴ വരാൻ പോകുന്നത്
ആഗ്രഹിക്ക്ന്ന എന്ന് വെച്ചാൽ നമക്ക് ഓണ പരിപടിക്കോ അല്ലെങ്കി എന്തെങ്കില പോവാൻ പറ്റുന്ന കട വീട്ടിലോ അവധി വരുന്ന സമയേ മഴയ ന നമ്മളങ്ങ് മടിക്കും പോവാൻ വേണ്ടീട്ടൊക്കെ അവർക്ക് ആ പരിപാടി നടത ക്കന്നൊറ് ക്കു ബുദ്ധിമു ണെന്നറിയാവ അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു ഓണപരിപാടി നോക്കുന്നത് അത്രേം ആ പാടുപെട്ടിട് അവസാനം നല്ല രീതിക്ക് ഗെയിമൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും മഴ വന്ന് മൊത്തത്തിൽ നശ പിന്നെ അവർക്കും അത്വശമാ ഈ ആകെ പാടെ എല്ലാരും ഒ കൂടുന്ന ഓണത്തിനായിരിക്കും ഈ കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ സ്കൂളില് വെക്കേഷന ഒക്കെ വന്നിട്ട് പത്തൂസത്തെ അവധിക്ക് ഓണപരിപാടി ആകുമ്പോ അവരെല്ലായ്ടത്തും മറ്റേ അ സമ്മാനം മേടിക്കാനുള്ള ആവേശത്തി അവരെല്ലാരും വരും രാവിലെയു വരുന്നതാണ പിള്ളോരൊക്കെ മഴയക്കാണെങ്കിൽ ഒന്നും നടക്കത്തുല്ല അപ്പരിപാടിക്ക് ഇറക്കിയ കാശും മിച്ചാ യി പോവും അങ്ങനള്ള പ്രശ്നങ്ങളാ ഇനി വരാൻ പോകുന്നത്
ഇങ്ങനെയുള്ള എന്തെേലും ആഘോഷങ്ങൾക്കൊക്കെയായിരിക്കും മഴ പെയ്യുന്നത് മഴ വന്ന് അതെല്ലാം കുളവാ
പഴയസമയത്തൊക്കെആയിര്ന്നെങ്കിൽ കറക്റ്റ് കാലാവസ്ഥ നമുക്ക് അറിയാൻ പറ്റുവായിരുന്നു എന്ന് വെച്ചാ ജൂണി മഴയായിരിക്കും പിന്നെ ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ആഹ് ഡിസമ്പറക്കെ ആഹുമ്പം മഞ്ഞ് സമയായിരിക്കും പിന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചൂ കാ ചൂടൊക്കെ ആയിരിക്കും അങ്ങനെ പക്ഷെ ഇപ്പ അങ്ങനൊന്നും ഇല്ല ഇപ്പൊ മഴ പെയ്യണ്ട സമയത്തായിയിരിക്കും നല്ല വെയില് ഇപ്പൊ മഴ ജൂൺ തൊട്ട് നമുക്ക് സാധാരണ എല്ലായിടത്തും സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് മഴയായിരിക്കും പക്ഷെ ഇപ്പൊ മഴ അങ്ങനെ പെയ്തതേ ഇല്ല ഈ വട്ടം ആകെപ്പാടെ മൂന്നാലഞ്ച് ദിവസേ ഉള്ളായിരുന്നു നല്ല രീതിയിൽ മഴ പെയ്തത് പിന്നെ മഴയുടെ അനക്കൊന്നുല്ല
അതെ അതെ ചെലപ്പം ഈ ഉത്സവ സമയങ്ങൾ ഉത്സവങ്ങൾ കൂടുതലും വരുന്നത് ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്താ പക്ഷേ ആ സമയത്തൊക്കെ മഴയുടെ ഒരു സമയല്ല പക്ഷെ ഉത്സവങ്ങൾക്കൊക്കെ മിക്കവാറും മഴ പെയ്യും ത് മൊത്തം കുളവാവാറുണ്ട്
ആഹ് അത് ശരിയാ ഉത്സവാകുമ്പോത്തേക്ക് ഫ്ലോട്ടൊക്കെ അതും ഇതുപോലെ തന്നെ അവര് ഒരുപാട് പാട്പെട്ടിട്ടായിരിക്കും എന്തോരം പൈസ മുടക്കിയിട്ടായിരിക്കും ഒരു ഫ്ലോട്ടൊക്കെ എറക്കുന്നത് എത്ര ലക്ഷം രൂപകൾ കൊടുത്തിട്ടായിരിക്കും അതൊക്കെയാണ് നല്ല രീതിയിലൊന്നും അമ്പലത്തിൽ കാണിക്കാൻ പോലും പറ്റത്തില്ല എല്ലാരെ കാണാൻ വന്ന് നി ക്കിമ്പോഴത്തേക്കും മഴയാഉം ആഹ് പെട്ടൊന്നവര് വീട്ടി തൊഴുതട്ടെങ്ങാന അവരങ്ങ് തിരിച്ച് വീട്ടിൽ പോകത്തേ ഉള്ളൂ നമ്മളത് കാണാൻ നിൽക്കത്തു ല്ല
അതെ നിങ്ങളുടെ നാട്ടിലെ ഉം നിങ്ങള്ടെ നാട്ടിലെ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞോ
ആ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ് പക്ഷെ ഇപ്പൊ ആ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ആ ലാസ്റ്റ് അടുത്ത രണ്ട് മൂന്ന് വസത്തിനുള്ളിൽ ഒരു ഉത്സവം കൂടെ നടക്കാനുണ്ട് ഞാനത് അറിഞ്ഞില്ലായിരുന്നു സാധാരണ എല്ലാ ഉത്സവം കഴിഞ്ഞ് ഞാനും അത് ചോയ്ച്ച് ഇവിടെ ക്ഷെ ഇവിടെ ഉത്സവം ഉണ്ടന്ന് പറഞ്ഞു രണ്ട് മൂന്നോസത്തിനുള്ളി ഉത്സവണ്ട് അവിടെ ഇന്ന് പ്രതിഷ്ഠാ വാർഷികം ഒക്കെ ല്ല്യെ അപ്പൊ അതിന് പ്രമാണിച്ച് ഈ സമയത്താ ഉത്സവം നടത്തുന്നേന്ന് പറഞ്ഞു ഞാനിവിടെ അങ്ങനെ ആദ്യയിട്ടാ കേൾക്കുന്നത് സാധാരണ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ഉത്സവം കഴിയും ജൂണിലൊന്നും അങ്ങനെ ഉത്സവം വരാറേ ഇല്ല
അതെ ഇവിടത്തെ ഉത്സവങ്ങളെല്ലാം കഴിമ്പ് പക്ഷെ ഉത്സവം കഴിയുമ്പോ ഒരു വെഷമാണ് വെച്ചാ ഉത്സവ സീസൺ വരും മ്പോൾ തന്നെ നമുക്കൊരു സന്തോഷാ ഇപ്പം നമ്മൾ ഓണം ഉത്സവൊക്കെവരുമ്പഴാണല്ലോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്നത് എല്ലാരും കൂടെ ഒത്തുകൂടുന്നതൊക്കെ അതൊരുപ്രത്യേക സന്തോഷം എല്ലാരും കൂടി കൊറേനാൾക്ക് ശേഷായിരിക്കും ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കാണുന്ന് ഒരുമിച്ച്സദ്യകഴിക്കുന്ന അതൊക്കെ നമുക്കൊരു ആ എല്ലാരും ഒന്നി ച്ചുപോന്നു ഐസ് ക്രീം കഴിക്ക്ന്ന്അതുപോലെ കെട്ട്കാഴ്ച്ച ആന ഇതെല്ലാം ഒരു ഭയ്ങ്കര് സന്തോഷള്ളകര്യാ ഇനി പ്പിനെ ഇനി ഒരുവർഷം കാത്തിരിക്കണം അങ്ങനൊരു ദെവസം വരണോങ്കിൽ
ആഹ് അത് ശെരിയാ പറഞ്ഞത് ഞങ്ങളുംഅതുപോലെന്നെ ഞാ തോനേം പോന്നത് ഐസ്ക്രീം കഴിക്കാനോ പിന്നെ ഫ്ലോട്ടക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം രത്രി അതിന്റൂടെ ഡാൻസ് കളിക്കുൻ അ കളി ഇന്ന് പുള്ളാരെകാണുമ്പയ് സന്തോഷം നമ്മക്കും അയിൻ്റൂടെന്ന്കളിക്കാൻ തോന്നും എല്ലാരും നല്ല രീതിയിൽ നി ക്ക്‌ന്ന് ആ ഒരുസമയാത് ഉത്സവാന്ന് വെച്ചാൽ നല്ല ആ നമ്മക്ക് മറക്കാൻ പറ്റത്തില്ല എപ്പോഴും ഭയങ്കരസന്തോഷം തരും ന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും നാളെ ഹ് അമ്പലത്തിൽ രണ്ടു മൂന്നോസം കഴിഞ്ഞ് അടുത്തമ്പലത്തിൽ ഉത്സവണ്ട് അവടെപോവാ എല്ലാരെയ് കാണാം എന്നിങ്ങനെ ഏയ്മാനിം എല്ലാം കാണാം ആങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷം
അതുപോലെ ഉം പക്ഷെ ഇനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടം ഇനിക്ക് ഉത്സവത്തിന് പോകുമ്പോ അയ്ലേറ്റെം ഇഷ്ടം പറഞ്ഞ ഇൻക്ക് ആ നെ ഇൻക്കീ ജീവികളിൽ ഏറ്റെം ഇഷ്ടം ആനയാ പേടിയാണ് ഭയങ്കര പേടിയാ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടാ പക്ഷേ അതുങ്ങള് ഈ ഉത്സവത്തിന് ക്കെ ഉത്സവ സമയം എന്നൊക്കെ പറയുമ്പം ഭയങ്കര ചൂടായിരിക്കും പൊതുവേ ആ ഈ ചൂടത്തെക്കെ ഇങ്ങനെ നെ നെറ്റിപ്പട്ടം കെട്ടിങ്ങനെ നടത്തിക്കുന്ന ആണുമ്പോ കഷ്ടം തോന്നും എത്രായാലും അതൊരു ജീവനല്ലേ ഉം അതിന് സംസാരിക്കാൻ പറ്റത്തില്ല
പശ് ആഹ് പക്ഷെ അത് കാണാനാണ് എല്ലാരും വരുന്നത് ഉത്സവ സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ഫ്ലോട്ട് കുട്ട്യേളക്കടി തോനെ ഇത് വരുന്നത് ആനക്കാണ് ഒര് ആന വരുമ്പഴാണ് എല്ലാർക്കും ഒരു സന്തോഷവും അതെന്തുവാന്ന് അറിഞ്ഞൂട വല്ല്യസംഭവായിട്ടാണ് അത് കൊണ്ടുവരുന്നത് അത് അവരുടെ ആ കൊണ്ടുവരുന്നോർക്കും ഭയങ്കര സന്തോഷാണ് കാണുന്ന അമ്മക്കും ഒരു സന്തോഷാ പക്ഷെ എനിക്ക് ഈ ആനയെ ഭയങ്കര പേടിയാണ് ഞാൻ ഉത്സവത്തിന് പോയാലും ആനയുള്ള പരിസരത്ത് എങ്ങും ഞാൻ നിക്കത്തില്ല അമ്മക്ക് പറയാൻ പറ്റത്തില്ല എപ്പഴാ അതൊന്ന് എന്തെങ്കിലും ഒരിത് വന്ന് കഴിഞ്ഞാ പിന്നെ നമ്മളിപ്പ അപകടങ്ങളൊക്കെ കണ്ടയെല്ലായിരുന്നോ ഓരോ സ്ഥലത്തിങ്ങനെ ഉത്സവ സമയത്താണ് അത് ഇങ്ങനെ ഓരോ അപകടങ്ങള് വരുന്നത്
ഉം അതുങ്ങളെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം ഈ ചൂടത്ത് ഇങ്ങനെ നടക്കുമ്പം നമ്മക്കായാൽ പോലും നമ്മക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ ആ മിണ്ടാ പ്രാണികൾടെ കാര്യം പറയാൻ പറ്റ് പറ്റത്തില്ലേ
ആഹ് അതാണ് ആ സമയത്ത് ആ സമയത്താണ് ആയിന് അതും കൊണ്ടുവരുന്നാണുമ്പം നമുക്കും വെഷമം വെരും എന്ന് വെച്ചാ പക്ഷെ അത് കാണുമ്പോ ഒരു സന്തോഷവുണ്ട്
അതെ
ഉം അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ആ ആന ഇങ്ങനെ നമ്മള് നോക്കുമ്പം അതിങ്ങനെ കണ്ണി കൂടൊക്കെ വെള്ളം വരുമ്പം അത് കരയുന്ന പോലൊക്കെയാണ് തോ ന്നുന്നത് അത്രയും ചൂടത്ത് നമുക്ക് നട പറ്റത്തില്ല നമ്മള് തന്നെ ചെരുപ്പക്കിട്ട് നടന്നിട്ട് തന്നെ എന്തൊരു പാടാണ് അപ്പം പിന്നെ ആ ആന അത്രം ഇതായിട്ട് ആ റോഡ് കൂടെ നടന്നേ എത്ര നേരം നിക്കണോന്ന് അറിയാവോ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മുക്കാണെ കാല് കഴക്കുമ്പം ഇ ഇച്ചിരി നേരം ഇരിക്കേങ്കിലും ചെയ്യ അതെന്തോ ചെയ്യാന അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ നിന്നേ പറ്റ ത്തോള് എത്ര നേരം നിക്കും ഉത്സവോന്ന് വെച്ചാ പറഞ്ഞെ ആറ് മണിക്കൊക്കെ അമ്പലത്തിന്നെറങ്ങി കഴിഞ്ഞാ രാത്രി പത്തുമണിയെക്കെ ആവുമ്പഴായിരിക്കും അത് തിരിച്ചു വരുന്നത്. ആ ഉത്സവത്തിന്റെ എഴുന്നള്ളത്തൊക്കെ അപ്പം അത്രേം നേരം ദൂരെ നടക്കേം വേണം ആം അയിന് ഇരിക്കാനും പറ്റത്തില്ല എപ്പഴും നിക്കുവല്ലേ കൊറച്ചു നേരൊക്കെ അല്ലേ അത് ഇരിക്കത്തോള് അപ്പം അതിന്റെ ബുദ്ധിമുട്ട് നമുകാ കാണുമ്പം നമുക്ക് സങ്കടം തോന്നും
ഉം ഈ ഉത്സവംന്ന് പറയുമ്പം എനിക്ക് പ്രത്യേകിച്ച് ഓർ മ വരുന്ന ആറ്റ്കാൽ പൊങ്കാലയുടെ കാര്യം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പറ്റുന്ന തവണയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അത് ന് പറഞ്ഞാ ആ തിരുവനന്തപുരം ജില്ല മൊത്ത് ത്തോം ആഘോഷിക്കുന്ന ഒരു ഒരു ഉത്സാവ ത്തിന് തുല്യം അല്ലേ അത് എല്ലാവരും എല്ലാ ജില്ലയിലുള്ളവരും വന്ന് ഒത്തുകൂടി പൊങ്കാല ഇടുന്നതും എന്നുവെച്ച ഭയങ്കര വെയിലായിരിക്കും. പക്ഷേ അന്നരം നമ്മളതൊന്നും ഓർക്കത്തില്ല ആ വെയിലും കാര്യങ്ങളൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടേ ആയിരിക്കത്തില്ല
ഞാ ഇതുവരെ പോയിട്ടില്ല നമ്മളിങ്ങനെ ടി വി മാത്രേ കണ്ടിട്ടുള്ളൂ എന്റെ അമ്മയൊക്കെ പോയിട്ടുണ്ട് എനിക്ക് പോണോന്ന് ആഗ്രഹൊണ്ട്. പക്ഷെ അത് ഇതുവരെ സാധിച്ചിട്ടില്ല.
ആ ഞാൻ രണ്ട് മൂന്ന് തവണ ഉം രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട്.
ഞാന് ഇതരെ പോയി ട്ടേ ഇല്ല. പോണോന്ന് നല്ല ആഗ്രഹോണ്ട്. അതൊക്കെ കാണുമ്പ പക്ഷെ ശരിയാ പറഞ്ഞത് ആ സമയത്ത് വെയിലൊന്നും ആരും നോ പൊങ്കാല ഇടുന്നത്. അതൊക്കെ നമ്മള് പക്ഷെ അതൊന്നും ആ വിടുന്നവർക്ക് അതൊരു പ്രശ്ന
അതെ ഇപ്പം ആ പൊങ്കാലെടെ തലേ ദിവസം പോയിട്ട് അവിടെ എല്ലാം അമ്പലത്തിന്റെ പരിസരവും എല്ലാം ചുറ്റി നടന്ന് കാണണ നല്ല രസം ഒരു ആ പോന്ന വഴി മൊത്തോം എനിക്ക് തോന്നുന്നു ആ തിരുവനന്തപുരം മൊത്തം അന്ന് ആഘോഷാ ഇപ്പ കടകളും കാര്യങ്ങളും അവിടില്ലാത്ത സാധനങ്ങളില്ല ഒരു നമ്മളൊരു എവിടെയോ യാത്ര പോയ ടൂറ് പോയ ട്രിപ്പ് പോയേക്കുന്ന പോലെ നമുക്ക് തോന്നും.
ആഹ് അമ്മയും പറഞ്ഞ കേട്ടായിരുന്നു എല്ലാ വീട്ടുകാരും നല്ല സ്നേഹത്തോടാരിക്കും അവർ വീടിങ്ങനെ തുറന്നിട്ടേക്കുവാന്ന്. നമുക്ക് എല്ലാർക്കും ചെയ കേറാനും എറങ്ങാനൊക്കെ നമു നല്ല സൗകര്യം നമ്മടെ വീട് പോലെ തന്നെ എല്ലാർക്കും ഭയങ്കര സ്നേഹവാ വെള്ളം കുടിക്കാനായാലും ആഹാരായാലും എല്ല അവര് തരും. അവര് അതിഥി വരുന്നണക്ക അവര് നമ്മളെ സ്വീകരിക്കുന്നെന്നക്ക അമ്മ പറയുന്ന കേട്ടി
ആഹ് ആ ഒരു ദെവസം അവിടങ്ങളുള്ള എല്ലാ വീടുകളും നമുക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടേക്കു ആയിരിക്കും. നമുക്ക് നമ്മുടെ വീട് പോലെ കയറി ഇറങ്ങിച്ചെല്ല ഞങ്ങളും അതുപോലെ ഒരു വീട് ഒരു വീട്ടിന്റെ മുമ്പിലായിരുന്നു പൊങ്കാല ഇട്ടത്. അവരന്ന് പറഞ്ഞാ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യും. എല്ലാം നമ്മളെ വീട്ടിന്റെ അക ത്ത് കൊണ്ടുപോവും അകത്തിരിക്കാൻ പറയും അങ്ങനെ നല്ല സ്നേഹത്തോടെ അവര് പെരുമാറുന്നെ.
ആഹ് അതാണ് നമ്മള അമ്മയും പറഞ്ഞിട്ടുണ്ട് നമ്മള നമ്മടെ നമ്മടെ വീട്ടുകാര് വന്നണക്കായിരിക്കും അവര് നമ്മള നോക്കുന്നത് അത്രയും സ്നേഹത്തോടെ.
ഉം പിന്നെ ഞങ്ങടെ ഇവിടെ ഉം ഞങ്ങടെ ഇവിടെ ഒരു അമ്പലത്തില് ചന്ദ്ര പൊങ്കാല ഉണ്ട് എന്ന് വെച്ചാ അത് വൈകുന്നേരം ഇടുന്ന സന്ധ്യ സമയത്ത ആ പൊങ്കാല ഇടുന്ന അത് പക്ഷെ ഞാൻ വേറെങ്ങും അധികം അങ്ങനെ കണ്ടിട്ടില്ല.
ആഹ് ഞാനും കേ ട്ടുണ്ട് ഇങ്ങനെ ചന്ദ്ര പൊങ്കാല രാത്രി ഇടുന്നെആന്ന് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഇടുന്നത് ഞങ്ങളും അമ്മയും പറ പറെന്നട്ടിട്ടൊണ്ട് ഒരമ്പലത്തി ഇങ്ങന ഒണ്ടന്ന് അപ്പോ ഞാന് വിചാരിച്ചിട്ടൊണ്ട് സാധാരണ നമ്മളന്ന് വെച്ചാ വെളുപ്പാകാലത്ത് ആറ് മണിയക്കെ ആ ഏഴ് മണിക്കെ ആകുമ്പോഴാരിക്കും എന്തായാലും പൊങ്കാല ഇടുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് രാത്രി അങ്ങനെ പൊങ്കാല ഇട്ട് കണ്ടിട്ടില്ല. പറഞ്ഞ് കേട്ടിട്ടുള്ളേഒള്ളൂ അങ്ങനെ കണ്ടിട്ടൊന്നുമി
ഉം ഞങ്ങടെ ഇവിടെ ആ ഞാ പോയിട്ടുണ്ട് ഞങ്ങടെ ഇവിടെ തൊട്ടടുത്തൊരു അമ്പലത്തിലുണ്ട് ചന്ദ്ര പൊങ്കാല. അത് വൈകുന്നേരം പഷെ നല്ല രസ വൈകുന്നേരം ആവുമ്പോ ആ ഒരു വൈകുന്നേരം ആവുമ്പ ഈ എന്താ തീയും അതുപോലല്ലേ തീയൊക്കെ കത്തുമ്പോ അത് ഇരുട്ടത്ത് കാണാൻ തന്നൊരു എല്ലാരും കൂടെ നേരന്ന് നിന്ന് പൊങ്കാല ഇടുമ്പോ അത് കാണാ ഒരു പ്രത്യേക രസവാ രാത്രിയിലാവുമ്പം.
അപ്പൊ ചൂടും ഇല്ല അധികം നമു മറ്റേ രാവിലെയൊക്കെ ആണെ ഭയങ്കര വെയിലാരി ആ വെയില് ചൂട് വരുന്ന സമയം പൊകയുംകുടക്കെ ആകുമ്പോ നമുക്ക് ഒരസ്വസ്ഥതയൊക്കെയിരിക്കും പക്ഷെ വൈ രാ വൈകീട്ടാവുമ്പം ആ വെയില് ഒന്നും കാണത്തില്ലല്ലേ രാത്രി ക്കാമ്പ അപ്പ നല്ലേരിക്കും. ചെല അമ്പല
ഇല്ലില്ല എല്ലാ അമ്പലത്തിലും ഇല്ല ചുരുക്കം ചില അമ്പലത്തിലേ ഉള്ളു ചന്ദ്ര പൊങ്കാല ഉള്ളത്. മിക്ക അമ്പലങ്ങളിലും പകല രാവിലെയ പൊങ്കാല
ഉം, അപ്പൊ ശരി ഇനി ഒന്നും ഇല്ലല്ലോ ആ, ശരി കുറഞ്ഞ് ഓ കെ